ആഹ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
എനി ക്കെ നല്ല വിശേഷം
ഉം ഉം ഫുഡൊക്കെ കഴിച്ചോ
ഓ കഴിച്ചു
ആ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞോ
ആഹ് രാവിലെ തിരക്ക് കഴിഞ്ഞു മക്കളൊക്കെ മദ്രാസ് പോകുവ
ആ ആ എത്ര മണി വരുണ്ട്
മദ്രസ്സ് പത്തു മണി വരെ രാവിലെ ഒരു ഒരു കൂട്ടർക്ക്ഏ ആറുമണി തൊട്ടു എട്ടു മണി വരെ പിന്നത്തെ ബാച്ച് ആർ തൊട്ട് എട്ടുമണി തൊട്ട് പത്തു മണി വരെ
ഓക്കെ ഓക്കേ ആ ആ പിന്നെ വൈകുന്നേരങ്ങള ഉണ്ടാവൂലേ അല്ലെ
ഒരു വൈകുന്നേരം ഉണ്ടാവൂല രണ്ട ബാച്ച് രാവിലെ തന്നെ എടുക്കും ഗായി
കുട്ടികൾ വന്ന എങ്ങനെയാ സ്കൂൾ മദ്രസ വിട്ട് വന്ന എങ്ങനെയാ വീട്ടിനുള്ളിൽഇ രിക്കുമോ അതോ പുറത്ത് കളിക്കാൻ പോകോ
പൊറത്തും പോവും കൊറെ വീട്ടിൽ കേയറിയാ പിന്നെ ഫോണ് വേണം അതാണ് പ്രശ്നം അപ്പൊ നമ്മളറിയാണ്ട് ഒന്ന് പുറത്തേക്ക് ക്കളിക്കാൻ പോയ അറിയോ എന്താണ് അറിയ ഫോണോണ്ട് ഇപ്പൊ പിന്നെ കൊർച്ചൊക്കൊന്ന് വെയില് കൊർനെയ്നോണ്ട് വാണ്ടില്ല വ്ടെത് ങ്ങനെ പ്പൊര് ഒരായ്ച് ആയ്നോണ്ട് ആ കട്പ്പള്ള വെയിലൊ
ആ ആഹ് പക്ഷെ ഇണ്ടല്ലോ ഈ ഇ പാമ്പിന്റെ ശല്ല്യൊക്കപ്പ ണ്ടല്ലോ പോലെ
അ ആ
അതോണ്ട് എനിക്കിപ്പോ പൊറത്ത് വിടാനൊക്കെ പേടിയാ പൊറത്ത്
ഓരോന്ന് കേക്കുമ്പോ അമ്മ ഒക്ക പേട്യണ്
ആ അതെ
വീട്ടില് കേറ്യാൽ രണ്ട് മൂ മൂന്ന് മൂന്നാള്ണ്ട് മൂന്നാക്കും ഫോ മാണോ അതാ പ്രശ്
അന് മൂന്ന് ഫോൺ ണ്ടോ
ഇല്ലേ ഒരാക്ക് കിട്ടുമ്പോ ഇൻക്ക് കിട്ടില്ലാന്നർന്യാണ്ട് കച്ചറെണ്
ആ ആഹ്
ചെറിയ മോള് പിന്ന അംഗൻവാടി പോവും അപ്പൊ പിന്ന കൊറേക്കൊരു സമാധാനാ
ആ ആഹ് എന്താണ് ന്ട്ട് ന്നിട്ട് എന്താണ് പ്പൊ വി ഷങ്ങളൊക്കെ എന്താണ് ഇനി
പ്രത്യേച്ച് വിശേഷം സ്കൂള് തുറക്കണ തെര്ക്കു ഒക്ക ആയി
സാധനങ്ങളൊക്കെ വേടിച്ചോ
ല്ല വാങ്ങീല്ല ഒന്നും പോവണന്ന് ചാര്ച്ങ്ങ്ക്ക പ്പ ക്കൊയിവ് ണ്ടാവല്ല പ്പ ങ്ങനെ ഒര് മിനുട്ട് ആ ടൈം ണ്ട്
യൂണിഫോമൊ ക്കടിക്കാൻ കൊടുത്
ആ മോന്റെ കൊട്ത്ത്ണ് മറ്റേയാൾത് പിന്നെ ഗ ഗവൺമന്റ് പിന്നെ അവ്ട്ന്ന് കിട്ടുവല്ലോ ആ ഫ്രീ ആയിട്ട്
ഉം ഉം ഉം പിന്നെ എന്താ വേറെന്താണ് വിഷ് വിശേഷങ്ങളൊക്കെ അവിടെ ആഹ് ഞാൻ കൊ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഏ നൂഡിൽസ് ഉണ്ടാ ത് കഴിച് കഴിഞ്ഞ് ഇനി ഉച്ചക്കെക്ക ഒരു പതിനൊന്ന് മണിക്ക് കേറിയാ അത് കഴിയും. ഉച്ചക്കത്ത പണി ഉം ഉം പിന്നെ ഹോസ്പിറ്റലിൽ പോവാൻ ണ്ടായിരുന്നു എന്താണ്
മഴക്കെ ഉണ്ടോയിച്ച
മഴ അല്ല അങ്ങനെ കാര്യമായിട്ടൊന്നും ഇവിടില്ല
ഇന്ന് ഇവിടെ ഏഹ് ഭയങ്കര ഒരു കാലാവസ്തെ മൂടി ഇങ്ങനെ നിക്ക
ആ ആഹ ഹോസ്പിറ്റലിൽ പോവാൻ ണ്ടായിരുന്നെ കൊറച്ചഴിഞ്ഞിട്ടന്ന് പോണം
ആ മ മ മക്കലാനിക്കാനാ
ആഹ അതെ അലർജി ആയിട്ട് ദേഹം മൊത്തം തടിച് പൊങ്ങിട്ട് ഉം അതിപ്പോ കൊറേ ആയി ഇപ്പൊ തുടങ്ങി ട്ടാറ് മാസത്തോളം ആയി എന്താന്നറിയി ങള്മാറ്റുല്ല ഉം
അപ്പൊ ഇൻ ഗുളിഗ ആദ്യായിട്ട് കാ ഗൺ ക്യാ ഉണ്ട ണ്ടോ
മാറി കാണിക്കുന്നുണ്ട് നമ്മ അവര് തരുന്ന മരുന്ന് കഴിക്കുമ്പോ ഒരു സമാധാനം കിട്ടും
അലർജീന്റെ ഗുളിക അയിന് കൊറച്ചൊരു സ്ട്രോങ്ള്ള കിട്ടലും തോന്നുന്നി അല്ലെ ഭയങ്കര ക്ഷീണ ആണ്ന്നൊക്കെ പറയണെക്കാ
അതെ അതെ സ്ട്രോങ് ആയിരിക്കും അത് കഴിക്കാനൊരു പേടിയാണ്
രാത്രി എന്റെ മോനൊരു അലർജിന്റെത്ണ്ട് ഈ തുമ്മല് ചെലേ ചെലേ സ്ഥിരായി പറ്റില്ല ചെലേ അന്നൊക്കെ അങ്ങനൊര് അങ്ങനെതാ അപ്പൊ ആ കുടിക്കുമ്പോ ഒരു ക്ഷീണ അന് അയ് രാത്രിയ കുടിക്കാണ്ടാവല്
ആ ആ അത് ഒരു ഏഴ് മണി രാത്രിഒരു ഏഴ് മണിക്കത് തരും എന്നാലത് രാവിലആവുമ്പയ്‌ക് അയിന്റോരു
ആ അതെ അതോണ്ടായി ഒരു രാത്രി തരുന്ന ക്ഷീണം കൊണ്ടായി ത
ആ ഇപ്പൊ ഇതിപ്പോ വണ്ടി ഓടിക്കുന്നവർക്ക പ വാ കുടിച്ച് വണ്ടിഓട്ടിക്കാനൊന്നും പറ്റൂല
ആ
ഉം നമുക്ക് ഒറക്കം വരും പെട്ടന്ന്
അത് ഡോക്ടർ പ്രത്യേ പ്രത്യേകിച്ച് എടുത്ത് പറയും രാത്രി ആ ത്തെ കുടിക്കണം പിന്നെ അതിനുശേഷം ട്രാവലിംഗ് അങ്ങനൊന്നും
പല ടൈപ്പും ഉണ്ടല്ലോ അലർജി തുമ്മലായിട്ടും ചൊറിച്ചിലായിട്ടും.
ആ ഇത് വന്നിട്ടാ എന്തോ പേര് പറഞ്ഞു അത് ഇ ഫോണില് യൂട്യൂബിൽ നോക്കിയാലും ഇപ്പോ എത്രയാ കുട്ടികൾക്ക് വന്നിട്ട്ത് മാറ്ണ്
ഇപ്പ ആ ഇപ്പൊ മക്കൾക്കൊക്കെ ഉണ്ട് ഈ അലർജി ഈ ചെറുപ്പത്തിലൊന്നും കാണൂലേ പിന്നെ കൊറച്ച് കഴിഞ്ഞാല ഇങ്ങട്ട് അത്ങ്ങിട്ട് തുമ്മലായി റ്റും തിന്നാ പ പല കോലത്തി ഓരോ ഭക്ഷണം കഴിക്കുമ്പോക്കെ അങ്ങനെക്കെ എറച്ചി കൂട്ട ട്ടുമ്പോ
അതെ ആ ഇവിടെ ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിലും ഇപ്പോൾ ഇടയിയിലൊരു ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു അയിന്നങ്ങട്ട് തൊടങ്ങി അങ്ങോട്ട് പക്ഷെ ആള് ബീഫ് നിർ ത്തീ നിർത്തിയാലും പിന്നെയും
ഒക്കെരോരു ആ ഓരോരു തൊടക്കാണ് പിന്നെ അങ്ങനെ ഒരു വിട്ട് കിട്ടണെങ്കി കുറച്ചൊരു പണി ഇങ്ങനെ സ്ഥിരായിട്ട് ഗുളിക ആ സ്ഥിരായിട്ട് ഗുളികയും കഴിച്ച് ഇര പ്രശ്നഞാണ്
ഉം അത് പക്ഷെ അലർ ഇരുചി വന്നാ അങ്ങോട്ട് മേലൊക്കെ അങ്ങോട്ട് തടിച്ചു പോൊങ്ങും നല്ല ചീരഴി വണം മരുന്ന് എപ്പോഴും കണ്ടിന്യൂസ് ചെയ്യണം പറ ബുദ്ധിമുട്ടല്ലേ
അത് ബുദ്ധിമുട്ടേന്നെണ്
ഉം മരുന്നുകളൊക്കെ എന്താപ്പ വേല അപ്പൊ അത് ഗവണ്മെന്റിില് കിട്ടുന്ന മരുന്നുല്ല
ല്ലന്ന
ഉം
എവിടെ അവിടെ ഏരിയത്ത തന്നെ ഹോസ്പിറ്റൽ ആ പോണ
ഉം ഉം എന്താണ് വെകേഷ്ണായിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടി
വെക്കേഷനില് ഒന്ന് ചെറിയൊരു ട്രിപ്പ് പോയിന് അപ്പേക്ക് മദ്രസ് വര് കുറച്ച് തിസോ ഒരൊഴിവ് കിട്ടി അങ്ങനെ പോയി
ആ അങ്ങെല്ലെ
ന്നെ ചൂടല്ലയ്നോചൂടോണ്ട് ഇങ്ങോട്ട് പിന്നെ ഇപ്പൊ ഒരു ഐ മയ ട്ടയാരല്ല ഒരാശ്വാസ ആയെ
ആ അതെ അതെ ഇപ്പല്ലാ വിടെ യും മഴ വന്നപ്പോ ആലിപ്പഴം വീഴുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുണ്ടായിരു
ലബണ്ണ് ണ്ടായി ല അങ്ങനെ ഒ സ്റ്റാറ്റ് രസുന്തൊക്കെ കാണാം അങ്ങനെഓരോത്തന്നെ ഇവിടങ്ങനെണ്ടായില്ല ഇവിടെ ഏതായാലും മഴ ഇതേൽ ചെഎടു തണുത്തണ ഇപ്പംപിന്നെ അങ്ങനത്തെ ചൂട് ആ കടുപ്പൊക്കെ പോയി ണ്
ആ ആ ഈ ചൂട് വരുന്ന സമയത്ത് നല്ലോണം ചൂട് കുരു പൊന്തും അങ്ങനത്തെ എടങ്ങാറുണ്ടവിട
ഇല്ല ഇവിടെ മക്കക്ക് അങ്ങനത്തെ ഒരു പ്രശ് നല്ല
ഉം ഇവിടെ എന്റെ കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ലോണം ചൂടു കുരുങ്ങനെ തലയിലും ഒക്കെ എന്നിട്ട് ഞാൻ കറ്റാർ വാഴ തേച്ച് കൊടുക്കും
സ്ഥിരായിട്ട് അങ്ങനെ പൊന്തുണോൽക്ക് അങ്ങനെ പൊന്തുള്ളു
ഉം ആ കറ്റാർവാഴ തേച്ച് ചൊരു സമാധാനം കിട്ടും ഞാ എന്നിട്ട് ദേഹത്ത് മൊത്തം കറ്റ് കറുവാ തേച്ച് കുളിപ്പിച്ച് കൊടുക്കും
ആ ആ
പിന്നെ ന്റെ കുട്ടികൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്നപ്പോ ജലദോഷമൊക്കെ വന്ന് കഴിഞ്ഞാൽ മരുന്നൊക്കെ കൊടുക്കാറുണ്ടോ അതോആവി പിടിച്ച് നാട്ടിലിരി
ഓ അത് അത് ഞമ്മടെ ആദ്യം അത് ചെയ്തിട്ട് പിന്നെ ആ ആശുപത്രി കേസ് കൊറേ ഒഴിവാക്കും ഞാൻ പിന്നെഇവിടെ തുളസി കഞ്ഞി കൂർ ക്കലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെണ്ട് അസുഖം പൊതുവേ മക്കക്ക് അങ്ങനെ ഇനി അങ്ങനെ ഉണ്ടാവലോ സ്കൂൾ ലീവാക്ക് ക്ക അങ്ങനൊന്നും ഉണ്ടാവേല്ല എന്താ ഒരു പടച്ചോന്റെ ഹ ഇതുകൊണ്ട് ഇപ്പം അങ്ങനെ ഞാൻ തുളസിന്റെ വെള്ളം തളപ്പിച്ചു കഫക്കെട്ടൊക്കെ ഉണ്ടാവുമ്പോ
ആഹ ആഹ
ക്കും ആവി പിടിപ്പിക്കും അങ്ങനെയൊക്കെ കൊറെയൊക്കെ അങ്ങനെ സമാധാനമാണ്
ആഹ് ഞാനിപ്പ അതെ ഈ ഇടയിൽ ഇപ്പ കുട്ടികളൊക്കെ ഇപ്പ രണ്ടു വയസ്സായ കുട്ടികൾക്കൾക്ക് കഫക്കട്ടിന് മരുന്ന് കൊടുത്തിട്ടൊക്കെ അപകടം സംഭവിച്ചു എന്നൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ് അപ്പൊ ഞൻ അതിന് അതുവരെ എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുായിരുന്നു ഇംഗ്ലീഷ് മേഡിയംായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിങ്ങനെ ന്യൂസ് കണ്ടപ്പോന്നെ നമുക്ക് പേ ഇ അപ്പൊ പിന്നെ ഞാനത് നിർത്തിവെച്ച് ഇനിയിപ്പോ ഇങ്ങനെ അനുഭവിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ കണക്കുറക്കും അതുപോലെ തന്നെ തുളസിയൊക്കെ കൊടുക്കുമ്പോ നല്ല സമാധാനുണ്ട്
ചിലത് പിന്നെ നമ്മള എത്ര ചിലപ്പം ഇതാക്കിയാലും ഒറ്റ മുഖംൊന്ന് കാണണം നാലേർ മാറയുള്ളൂ
ആ പൈസ പൈസ ചെലവാക്കിയ മാറും
ഒറ്റ മുഖം കണ്ട പൈസൊന്നും ചെലപ്പോ വീട്ടിലണ് കേറിയ യാതൊരു കൊഴപ്പവും ഉണ്ടാവില്ല ചെല ടൈമിൽ അങ്ങനെയാണ് ചെലേപ്പൊ നമ്മളെ ചികിത്സനോട് തന്നെ കൊറെയൊക്കെ അങ്ങനണ്ട് ആശ്വാസായി അങ്ങനണ്ട് മാറും ഇപ്പം കൊറച്ചായിട്ട് അങ്ങനെ
ഉം പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല എടുത്തില്ല എടുക്കണം വിചാരിക്കണ്ട് ഒക്കെപാടെ ഒരു ശോ ഇതിനങ്ങട്ട് പുറത്ത് പോവണം സ്കൂളിന്റെ ഇതും
ആ ഇപ്പോഴാടാ എക്സ്ട്രാ ചെലവാണല്ലോ സ്കൂളിന്റെ തിരക്കും പെരുന്നാൾ തിരക്കും അല്ലേ ഉം ഉം
ഷോപ്പിലൊക്കെ ഇപ്പ തിരക്കായിന് കറക്റ്റായിട്ട് കഴിഞ്ഞെടെ ആ ഇത് സ്കൂള് തൊറന്ന്‌
എന്താണ്
പെരുന്നാൾ ആ പെരു സ്കൂൾ തുറന്ന
ഇല്ല ഇല്ല സ്കൂ പെരുന്നാള് കഴിഞ്ഞിട്ടാ സ്കൂള് തുറക്കുന്നെ ഈ മാ പെരുന്നാള് വരുന്നേ
ശ്യം
ആ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ തൊറന്നിട്ടാണെന്ന് തോന്നുന്നു ഉം ഉം ഇതിപ്പോ മുന്നക്ക് മുന്നേക്ക് വരികല്ലേ ഇപ്പൊ പെരുന്നാളും നോമ്പൊക്കെ
ഉം
ഉ ആങ്ങനെ ഇപ്പൊക്കെ കുട്ടികൾകൊക്കെ ഇപ്പ റിസൾട്ട വന്നല്ലോ എങ്ങനെയുണ്ട് അവിടെ മക്കൾക്കൊക്കെ മാർക്കൊക്കെ ഉണ്ടോ
ഓ പിന്നെ മിനെ വ കൊല്ലപരി ഇവിടെ അയ്ന് അങ്ങനെ എസ് എൽ സിക്കാരോ അങ്ങനെ ഒന്നുംന്നുല്ല സാധാ എല്ലാരും വിജയിച്ചിന്ന് പറഞ്ഞ്ഇപ്പ അയിന് മാർക്ക് കൊല്ല പരീശേന്റെ അറിഞ്ഞില്ല
ഉം ഉ അവിടെ സ്കൂളിൽ എങ്ങനെ ഫുൾ അ വിജയ ആണോ
ആ ആ ഒരു പഠ്കിന് രണ്ട് കുളും ഫുള്ള് കുറേ ഏ പ്ലസ് തെരക്ക് ണ്ട് നിട്ട് മോശൊന്നും ഇല്ലാന്ന് തോന്നുന്ന്ണ്ട് വര് എല്ലാർക്കും സ്റ്റാറ്റസിലൊക്കെ കൊറേ കണ്ടണ് എല്ലാർക്കും എ പ്ലസ് ഒക്കെ ഉള്ളവല ഉണ്ട് എല്ലാരും
അതിപ്പോ ഇവിടെ ഇപ്പോ ഗവൺമെന്റ് സ്കൂളിൽ ഫുള്ള് എ പ്ലസും പ്രൈവറ്റില് ഇപ്പോ മൂന്നോ നാലോ എ പ്ലസും അങ്ങനെ ഇപ്പൊ കാൺണെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാ ട്ടോ ഫുൾ വ ഗവൺമെന്റൊക്കെ ഫുള്ള എപ്ലസാ കുട്ടികൾക്ക്
വിടെയും ഗവൺമെന്റ സ്കൂളും ള്ള എല്ലാ സ്കൂളിലും അങ്ങനെ കൊറേ പ്ലസ്കാര് ഇങ്ങനെ ഇട്ടൊക്കെ കണ്ട്ക്ക്ണ്
ഉം ഉം അങ്ങനെ നിട്ട് ഉ കുട്ടികളൊക്കെ ഇപ്പൊ കൊഴപ്പില്ല എല്ലാരും ഇപ്പ നല്ല ഉഷാ
ഓഹ്
ഉം എന്നിട്ട് എന്താണ് പിന്നെ
വേറെ വിശേഷം പിന്നെ എന്താ ഇന്നെന്താ ഉ ഉച്ചക്ക് ഫുഡിനെന്ത
ആ ഉച്ചയ്ക്ക് സാമ്പാറ് ഇണ്ടാക്കണം ഞാന ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കെ കേറൊള്ളു അട് ക്ക് സാമ്പാർ ഇണ്ടാക്കി വാഴന്റെ പിണ്ടിണ്ടല്ലോ
ഓ ഓഹ്
തോരൻവെക്കണം
മക്കൾ കഴിക്കിക്കും പച്ചക്കറി ഇവിടെ പച്ചക്കറി ഭയങ്കര മടിയാ
പച്ചക്കറി കഴിക്കില്ല ഞാന് തിരികി കൊടുക്കുക ചെയ്യാം സാധാരണ ചിക്കൻ മട്ടൺ ഒക്കെ ആണെങ്കിൽ അവര്
ഉം ചിക്ക് അല്ല എന്തെങ്കിലും ഒന്ന് വേണം ചിക്കനോ ഉം ഉം മീനോ അല്ലെങ്കില് ബീഫോ ഏതോ ഒന്നു ഇണ്ടായ അത്രയും ഇതാ പച്ചക്കറി ആയാലേ ഇതാണോ
അതെ അത് പറയും പക്ഷെ ഞാന് ഞാൻ അന്നത്തെ ദിവസം ഞാൻ വാരികൊടുക്കും എന്തെങ്കിലും നല്ല പച്ചക്കറികളിൽ നല്ലത് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അത് വാരികൊടുക്കും അപ്പൊ അത് വയറ്റിൽ ചെല്ലും
ആ ഇവിടെ ഞാൻ പറഞ്ഞാല് കേക്കൂല ഏഹ് ഉ ഉപ്പന്റെപ്പരാണ് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ അങ്ങൊട് വരും അപ്പൊ ഉപ്പാന്റെ ഉപ്പന ലേഷപേടിണ്ട് അപ്പൊ പിന്നെ വട്ടത്തിലിരുന്ന് ഉപ്പന ചോറ് വള്മ്പലും ഉപ്പേരി ആയാലും പച്ചക്കറി ആയാലും ഒക്കെ ഓരോ എല്ലാവർക്കും പ്ലേറ്റില ഇട്ട ഇട്ടത് തിന്നണം അങ്ങനെ ആകുമ്പോം പിന്നെ എങ്ങനെ എങ്കിലോ എത്തിയോളൂ
അതെ കൊറച്ചു പേടിയൊക്കെ വേണം അപ്പ എപ്പോഴും നമ്മള് കുട്ടികള അങ്ങനെ വളർത്താൻ പറ്റില്ല കൊറച് പേടിപ്പിച്ച് വളർത്തണം വേറെന്താണ് എന്നിട്ട് വിശേഷങ്ങളൊക്കെ
പിന്നെന്താ സുഖം
എന്താണ്
സുഖം
ശരി എന്നാ ഞാൻ വിളിക്കാട്ടോ
ആ ആ